ആഹ് ഹലോ കേക്കത്തില്ല്യേ
ആഹ് കേക്കുന്ന്
ആഹ് നമസ്കാരം
നമസ്കാരം ഫുഡ് എല്ലാം ക ഫുഡ് കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു
രാവിലെ ചപ്പാത്തി കഴിച്ചു
ഇവിടെ പുട്ടും പഴവമായിരുന്നു
പുട്ടും പഴവുമായിരുന്നു
ആഹ്
ആഹ് അത് ശെരി കഴിച്ചോ ഉം ഞാൻ ഇവിടെ ഇപ്പോ ഇത്തിരി കൃഷി വേറൊരു പുരിടത്തില് തുടങ്ങിയായിരുന്നു കേട്ടോ
കൃഷിയാണ് ആഹ്
ആഹ് കുറച്ച് ചീനിക്കമ്പ് നടായിരുന്നു വേറെ പു
നമ്മള് നമ്മുടെ അടുക്കളക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ തന്നെ ഏഹ് ചെയ്യുന്നത് നല്ലതാണ്
ആഹ് ഇത് പിന്നെ അടക്കിളക്ക് മാത്രമല്ല അടക്കിളക്ക് ഉള്ളത് ഞാൻ വേറെ ചെയ്യുന്നുണ്ട് വേറൊരു കരിശി വന്നെന്നോട് ഒത്തിരി നട്ട് കൊടുക്കാൻ പറഞ്ഞു
ആഹ്
കുറച്ച് പോര ഇടത്തില്ല അങ്ങനെ നട്ട് ഇ പ്പ വ ഭയങ്കര അ ഏയ് അവര് എല്ലാം കൊണ്ട് തരും
നമുക്കിപ്പ കൃഷിഭവനിൽന്ന് ഏ അമ്പത് ഒരു വിത്ത് ഒരു കവർ വിത്തിന് പത്ത് രൂപ നിരക്ക് നമുക്ക് ഒരു അഞ്ച് കവർ വിത്ത് വേടിക്കാൻ പറ്റും
അതെന്തരു എന്നത്തിൻ്റേയ
കൃഷിഭവനിൽന്ന് വേടിക്കാൻ പറ്റും വിത്തെ പച്ചക്കറി വിത്തുകള് അതിന്റത്ത് പച്ചക്കറി വിത്ത്
ആഹ് ആഹ്
ഒരു പാക് ഒരു കൊച്ചൊരു പാക് ഒരു പാക്കറ്റിന് പത്ത് രൂപ വെച്ചെ ആകത്തുള്ളൂ
അതെല്ല നമുക്ക് അതിന് പ്രത്യേക കാർഡ് വല്ലോം കൊടുക്കണോ
അല്ല പെട് പ്രത്യേകിച്ച് വേറൊന്നു കൊടുക്കേണ്ടത് അതിന്റെ സമയ അതിനകത്ത് നമ്മള് മെമ്പറിനെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഓരോ വാർഡ
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഞാന് അല്ലാതെ പിന്നെ ആഹ് ഞാന് അല്ലാതെ പിന്നെ ഇവിടെ കൊല്ലത്തൊക്കെ പോവുമ്പ വിത്ത് വേടിച്ചോണ്ട് വന്ന് നടും
ആഹ്
ആഹ് അങ്ങനെ നടുന്നതാ അല്ലാതെനിക്ക് വാർഡിനൊന്നും കിട്ടുന്നതല്ല കൃഷിഭവനില് പോണെങ്കിലും കൊറേ പോണം
ആഹ്
ആ അങ്ങനെപ്പ അങ്ങനെ ഒള്ള ജോലികള് കൂടെ ചെയ്യുന്നുണ്ട് കാര്യം അത് ഞാനും പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി ഒണ്ട് അവരും കൂടെ അത് ചെയ്യുന്നൊണ്ട് കെളച്ച് നല്ല രീതി കെളച്ച് എടുത്തിട്ട് നെരപ്പായി കെടക്കുന്ന തറയാ നമ്മള് കെളച്ച് ട്ട് അയ്ന്റെ പാകത്തിന് കെളച്ചെടുത്ത് ഒരു കമ്പ് നടുന്നയ്ന് വേണ്ടിയെ അതിന്റെ ആ സെറ്റപ്പൊള് ഒരുക്കിയിട്ട് കമ്പ് വെട്ടീട്ട് നല്ല ഞാനും അവനും കൂടെര്ന്ന് ചെയ്യുംം ചെയ്ത് പിന്നെ കൊറേനേരം ആമ്പഴത്തേക്ക് ഏഹ് പോവും കേറി ഇരിക്കും ചായ കുടിക്കാനായിട്ട് ചായ കുടിച്ചിട്ട് വീ ട്ടെറങ്ങി ഇതക്കെ ചെയ്യും ചെയ്ത് എല്ലാം ഫുള്ളും നന ട്ട് നട്ട് പിന്നെ കൊറച്ചോസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൊളച്ച് വന്നു മൊളച്ച് വന്നപ്പോ അതിന്റെ മോടെ ഒരു പോയന് വളം കൊണ്ടു തന്നു വളം കൊണ്ടു തന്നപ്പോ അപ്പൊ ഞങ്ങള് പിന്നതെറങ്ങീ അതൊക്കെ ചെത്തി നാലറ്റോം കെളച്ചെടുത്തിട്ടിട്ട് അതിനെ വിത്തൊക്കെ അതിന്റെ വളം ഇട്ട് സെറ്റപ്പൊക്കാക്കി എടുത്ത് എടുത്തങ്ങനെ ഇട്ടിട്ടൊണ്ട് പക്ഷെ എന്ന് വെച്ചാ അത് വെളവ് കിട്ടത്തില്ല വെളവ് കിട്ടത്തില്ലെന്ന് പറഞ്ഞാ അവിടെ എല്ലാം പന്നിയാ നമ്മള് കൃഷി ചെയ്യും പന്നി വന്ന് പന്നിക്ക് ഒന്നും കിട്ടാൻ ഇല്ലാതെ വരുമ്പോ വാഴേടെ മൂട് വരെ അത് കെളച്ചെടുത്ത് തിന്നും എത്ര
ച്ച എല്ലാത്തിൻ്റേം മണ്ണ് മാറ്റി മാറ്റി മാറ്റി മാ ആഹ് മാറ്റി മാറ്റി മാറ്റി കുഴിച്ചു കുഴിച്ചൊരു കുഴിയാക്കും പന്നി
ആഹ് കുഴി ആഹ് പന്നി പന്നി അത്
പ്രത്യേ പന്നി ഇവിടില്ല ഇവിടെ പട്ടിശല്യാ പട്ടിശല്യാങ്ങട് കൂ
ആഹ് ഞങ്ങക്കവിടെ പന്നിയാ
പട്ടി അങ്ങാട്ട് ഇങ്ങാട്ട് ഓടി പടർന്ന് കളിക്കണേൻ്റെ ദേഹത്ത് എടുത്ത് ചാടി അതെല്ലാം വലിച്ച് പൊട്ടിക്കും പട്ടി പറ പടർന്ന് കിളിക്കുന്ന പയറ് അങ്ങനെക്കെ ഒള്ള വലിച്ച് പൊട്ടിപ്പ ഇപ്പൊ പട്ടി
ആഹ് ആഹ് ആഹ് ശരി ചെയ്യത്തില്ലോ എന്താണ് വിളിച്ചേ? വീട്ടുകാരുണ്ടായിരുന്നു
ആഹ് മെമ്പറെ വിളിച്ച പറഞ്ഞതെന്താ വെച്ചാ ഇപ്പൊ പട്ടിയെ പിടിക്കാള്ള ഇതൊന്നൂല്ല
ആഹ്
അതൊക്കെ പണ്ടായിരുന്നു പട്ടി പിടിച്ചുകൊണ്ട് പോണത് ഇപ്പൊ അതിനുള്ള നിയമം ഒന്നുല്ല.
പട്ടി മ്മുടെ കൃഷി സ്ഥലം മാത്രമല്ല പട്ടി കൃഷി കൃഷിസ്ഥലം മാത്രം നശിപ്പിക്കുകെല്ല എന്ന പട്ടി നമ്മളെ കടിക്കുകയും ചെയ്യും. പട്ടിശല്യം കൂടുതലാ.
ആഹ് അത് ഇനി ഇപ്പൊ എന്ത് ചെയ്യും?
ഇപ്പൊ എന്ത്യ്യാൻ പറ്റും?
തുണിയൊക്കെ കഴുകി ഇട്ടാലും
പിന്നെ എന്തോ ഉണ്ട് വിശേഷങ്ങൾ വേറെ?
പിന്നെ ശ് അവിടെ മഴയുണ്ടോ?
ഇവിടെ ഇപ്പ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട്.
ആഹ്
ആഹ് പിന്നെ വേറെ വിശേഷങ്ങള് വിശേഷങ്ങള് പറഞ്ഞ് കഴിഞ്ഞാ വിശേഷങ്ങളേ ഉള്ളു. ഇനിപ്പം കൃഷിയുടെ കാര്യം തന്നെ പന്നിയെല്ലാം കയറി കൊറെ ചേമ്പ് നട്ടായിരുന്നു ചേമ്പ നട്ട് ആഹ് പന്നി കേറി അത്
ഈ കൃഷി കൃഷി കൃഷിക്ക് എന്തെങ്കിലും വളം ഉപയോഗിക്കാറുണ്ടോ ഏതെങ്കിലും വളം വളങ്ങള്.
ആഹ വളം പിന്നെ നമ്മള് ഇപ്പം നാടൻ വളം തന്നെ ചാണകും ചാമ്പലും. അതൊക്കെ തന്നെയാ. പിന്നെ നമ്മള് ക്കാണെന്നുണ്ടെങ്കിൽ നമ്മള് പിന്നെ അനുസരിച്ച് വളം വെക്കും അത് അത് മേടിച്ച ചീവിക്കയാണെങ്കിൽ അത് മേടിച്ചിട്ടും പിന്നെ നല്ല വാഴക്ക ക്കെ ആണെങ്കിൽ പിന്നെല്ലാ എന്തു വാ അല്ല തേങ്ങ വീഴത്തില്ല പൊട്ടാസ്യം അത് കിട്ടും ഏ ഇതൊ ഇപ്പൊ അങ്ങനെ ഒന്നും മേടിക്കാറില്ല. അപ്പൊ മറ്റേ അച്ഛനൊന്ന് ആ പഴൊക്കെ വേടിക്കുവായിരുന്നു ഇപ്പൊ അതൊന്നും ഇപ്പൊ മിക്കതിലും ചാമ്പല് തന്നെയാ ഇടുന്നെ പിന്നെ കങ്ങാലിയൊന്നും ഇല്ല ഒക്കെ പോകുമ്പോ വഴി കിടക്കുന്ന ചേന അങ്ങനത്തെ വാങ്ങി
അവിടെ തെങ്ങുണ്ട് തെങ്ങ് നിപ്പുണ്ട് ഒരുപാട്.
ഇല്ലല്ല തെങ്ങ് ഒരെണ്ണം പോലും ഇല്ല തെങ്ങ് പിന്നെ ഒരെണ്ണം നിപ്പുണ്ട് പക്ഷെ അത് ഒന്നും കായിക്കുന്നില്ല. മണ്ട പോയി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ തേങ്ങയിട പക്ഷെ ഇപ്പം വല്ല മണ്ട പോയി പിന്നെ വീട് വെക്കാഞാൽ നല്ലോണ്ണം മോർചാകേയും ചെയ്തു.
ഉം.
പണ്ടൊക്കെ ഇന്ന് തന്നെയാ പിന്നെ അതോണ്ട് പ്പ തേങ്ങ എല്ലാം കാശ് കൊടുത്ത്
അവിടെ ഇഷ്ടം ഇവിടെ ഇഷ്ടം പോലെ തെങ്ങ് ഉണ്ടായിരുന്ന തെങ്ങ്. അത് ഇതേ അവസ്ഥ തന്നെയ ഓ മിക്ക മിക്ക ഒന്ന് രണ്ടെണ്ണം ഒക്കെ മണ്ട പോയ തെങ്ങായിരുന്ന്‌
ആഹ
തെങ്ങിന് ആവശ്യമായ വളങ്ങളൊന്നും ഇടാത്തമെയിൻ പ്രശ്നങ്ങ ളി തിന്
ആഹ ഉ.
മണ്ടരിപാട് ബാധിച്ച ഒരുപാട് തെങ്ങള് പോയാരുന്ന്
പോയി പൊയ്ക്ണ്അതോണ്ട് ഇപ്പ തേങ്ങ ഒന്നുല്ലിയൊ
തേങ്ങ ഇപ്പൊ ഉണ്ട് ഇപ്പൊ തേങ്ങ അട തേങ്ങ വീണ ഉടനെ പോയി എടുത്തോണം അല്ലെങ്കി വഴി പോണ ആൾക്കാര ആരെലും എടുക്കും.
ആഹ അത് ശരി അങ്ങനെയൊക്കെ ഉണ്ട് ലെ. ഉം. പിന്നെ അല്ലാത്ത പച്ചമുളക് മറ്റേ തക്കാളി അതൊന്നുംല്ലേ? അതൊന്നും നട്ടിട്ടില്ലിയെ ആഹ.
ആഹ തക്കാളി അതൊക്കെ നമുക്ക് പ്ലാനി അതൊക്കെ ഒരു നമു ക്ക് ഇ അടുത്ത ഘട്ടത്തിൽ ചെയ്യാം കൃഷിയൊക്കെ ഇഷ്ട്ടം പോലെ ചെയ്യണന്ന് ആഗ്രഹുണ്ട് എന്ത് ചെയ്യാനാ. ഒരു സൈഡ് പട്ടി ശല്യം ഏ. അങ്ങനെയുള്ള ശല്യങ്ങൾ കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.
അതെ. അത് കവറുകളിലാക്കി ടെറസിന്റെ മേളി ല് വെച്ചാൽ മതി ടെറസിന്റെ മേലെ വെച്ചാ അത് കി ളിച്ചോളും.
ആഹ.
നമ്മ ഷേഡിലക്കെ. വെച്ച് കഴിഞ്ഞഅത് എനിക്ക് ചോന്നാ അത് നല്ല പടർത്താ നു ള്ള സെറ്റപ്പ് ഒക്കെ കൊടുത്താൽ മതിഅതൊക്കെ അങ്ങ് കിളിർ. ത്തോളും പയറൊ ക്കെ വേ ടിച്ച് ന ടണം അപ്പൊ അതെല്ലാം കിളിച്ചു വരും അപ്പൊ പിന്നെ ഒന്നും പുറത്തൊന്നും മേടി ക്കേണ്ടി വരത്തില്ലല്ല ചോറ് കൊണ്ട് പോണോരാരും ഇല്ലല്ലല്ലേ?
ചോറ് കൊണ്ടുപോവാൻ ആര്. ഇല്ല അച്ഛനക്കെ ജോലിക്ക് പോകുമ്പോഴ് ജോലി ക്ക് അച്ഛൻ ജോലിക്ക് പോവുമ്പഴേ ചോറ് ചിലപ്പോഴെ കൊണ്ടുവോളൂ.
ആഹ് അന്നേരം വീട്ടിലാണെങ്കിൽ പുള്ളേരിക്കൊക്കെ ചോറ് ഓക്കണം ഡെയ്ലി അത് കൊണ്ട് പിന്നെ എല്ലാം വീട്ടിന്ന് തന്നെ അവരെടുത്ത് പാകം ചെയ്തോണ്ട് പോകും കപ്പക്ക ആയാലും ചീരയായാലും മ പച്ചക്കറി ആയാലും അത് അവിടെന്നക്കെ എടുത്ത് ചോറ് കൊണ്ടപോയാൽ ഡെയിലി ചോറ് കൊണ്ടുപോണം ഡെയിലി വിട്ടീന്ന് തന്നെ ചോറ് കൊണ്ട്പോകണം. അപ്പ അത് നമ്മള് കൃഷി ചെയ്യുന്നോണ്ട് അ ല്ലേ ഇല്ലെങ്കിൽ പിന്നെ വേറൊരു പെരേട ത്തിൽ പോണ്ടേ അതിന്റെതായ ആവശ്യത്തിനായിട്ട്.
ഉം.
എന്താ അങ്ങനെ ഇപ്പൊ എനിക്ക് രാവിലെ എണീറ്റ് ചക്ക തന്നെ. കൂട്ടാൻ വെക്കണമെങ്കിലും. രണ്ട് കന്താരി പറിക്കാനാണെങ്കിലും നമു ക്ക് പെട്ടന്ന് കിട്ടും.
ഇവിടെ രണ്ട് പ്ലാവ് നിപ്പുണ്ട് ഈ രണ്ട് പ്ലാവിലും ഒരു പ്ലാവിന്റെ അകത്ത് മൊത്തം ചക്കയ
ആ അത് വരിക്കയാണ കൂഴയാണ
വരിക്കയ വരിക്കച്ചക്ക വരിക്കച്ചക്ക ഈ. ആഹ് വരിക്കച്ചക്ക വരിക്കച്ചക്ക നല്ല രീതി അടത്തിയിട്ട് അത എടുത്ത് ചുള ഇട്ട് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ ആാ
ആഹ അത് അങ്ങനെ പഴപ്പിച്ചു തിന്നോ?
ആ അതൊക്കെചിയും.
ഉ.
നമ്മള്ചക്കയൊക്കെ അരിഞ്ഞു കൊടുക്കയും ആആ
ആഹ വീട്ടിലും ഉ ണ്ടത്
ആഹ.
പിന്നെ ഈ ചക്ക ഓരോരുത്തർ വന്ന് എടുത്തോണ്ട് പോയിട്ട് നമ്മുക്ക് തന്നത് വില തരും അത് അരിഞ്ഞു കൊടുക്കാനേ അരിഞ്ഞു കൊടു കഴിഞ്ഞാൽ ഒരു ചക്കയ്ക്ക് നാൽപ്പത് രൂപച്ച കിട്ടും.
നാല്പ്പതിന നാല അഞ്ച് ചക്ക വെട്ടിക്കൊടുത്ത ഒക്കെ കരിക്ക എപ്പഴും ഈ കാല് വയ്യാത്തുണ്ടൊന്നും എടുക്കുന്നില്ല. എപ്പഴും കൊണ്ട് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എടുക്കുന്നില്ല. കാലു വയ്യാത്തോണ്ടാന്നും എടുത്തില്ല. അങ്ങനെ പത്ത് രൂപ അങ്ങനെയൊക്കെ കിട്ടുവായിരുന്നു അപ്പൊ അതും കാലിനു എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ കാലിൽ തേമാനം ന്ന് പറയുന്നെങ്കിലും തൊടുന്നടുത്തെല്ലാം വേദ അങ്ങനെയൊക്കെ ഇരിക്കുക കാര്യങ്ങളു
ഉം
പിന്നെ പിന്നെന്താ വിശേഷം? ഇവിടെ വല്യവിശേഷം ഇതൊക്കെ തന്നെയ പിന്നെന്ന് വൈകിട്ട് അമ്പലത്തിൽ പോകണംന്ന് ഇരിക്കുന്നു ഉത്സവായ ആഹ് പിള്ളേരൊക്കെ
അപ്പം അപ്പ ശരി എന്നാ.
ആഹ് ശരി
ശരി ശരി ശരി
ഉം ശരി കഴിച്ചാ?